ഹലോ കേക്കണില്ലേ ആഹ് എന്തക്കെയാ വിശേഷങ്ങള്
സുഖം
ആഹ് എന്താ പണിയൊക്കൊര്ങ്ങ്യൊ
ആഹ് ഒരുങ്ങുന്നു അങ്ങനെ
ഏഹ് ഉച്ചക്ക്‌ലേക്കായോ
ആഹ് ആയി കൊണ്ടിരിക്കുന്നു
ഏഹ് എന്താ സ്പെഷല്ണ്ടോന്ന്
സ്പെഷലൊന്നൂല്ല ഫിഷ്
ആഹ് ആഹ് ചായുടിക്കെ കയ്ഞ്ഞേക്ക്‌വല്ലേ
ചായുടി കയ്ഞ്ഞ്
ആഹ് പിന്നെന്തക്കെയാ അങ്ങട്ട് മഴയ്ണ്ടോ
മഴയ്ണ്ട് നല്ല മഴയാണല്ലോ ഇന്നലെ തൊടങ്ങിയ മഴയാണ് ഇന്നും മഴന്നെ ഉം ഇപ്പൊന്ന് നിന്ന്ട്ടുണ്ട്
ആഹ് ഇവിടേം അങ്ങൻ തന്നെ ഇപ്പൊന്ന് ചോർന്ന്നിക്ക്‌ന്ന് രാവിലെ ക്കെ നല്ല മഴയേന്നു ഉം പിന്നെന്തെക്കയാന്ന്ട്ട്
കഴിഞ്ഞോ
ആഹ് ചായുടിയക്കെ കയിഞ്ഞു ഞാൻ മോള് മദ്റസ വിട്ട് വെര്ണുണ്ട് അപ്പോ ഓളെ കൊണ്ടുരാൻ വേണ്ടീട്ടിങ്ങനെ എറങ്ങിയതാ
ഉം ആഹ്
ചെറിയ കുട്ടിയാണ് രണ്ടിലാണപ്പോ
ആഹ് ആഹ്
ഇങ്ങോട്ട് കൊറചൊക്കെ കുട്ടികള്ണ്ട്. അവിട്ന്ന് ഇങ്ങട്ട് ഒളൊറ്റക്കാണ് അപ്പനെ
ഉം
ഒരു ഡബർ കൂടെ ഇങ്ങനെ കേറി വരു. അപ്പ ഔട്ക്കെറ്റെ ഇങ്ങനെ പോവും.
ഉം
ആഹ് പിന്നെ എന്തക്ക്
ഇതെന്താ കഴിച്ചെ ചായക്ക് എന്തായിര്ന്ന്.
ചായക്ക് ദോശേയന്നു. ദോശേം ചട്നിം ചമ്മന്തി ഒക്കേനി. ആ ദോശൊക്കെ മാവൂട്ടും. പിന്ന രണ്ടീസ്ത്തിനോണ്ട് അരച്ചക്ക കലാണ്. നമ് രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ച ടെൻഷൻ ഉണ്ടാവില്ലല്ലോ മറ്റേര് അവര് അടുക്കളേക്ക് വരുമ്പ തന്നെ എന്താണ്ടാക്കണ്ടെന്ന്ള്ളൊരു ട്യൂഷനിലേക്കാരം. പിന്നെ രണ്ടീസത്തിനില്ലണ്ട് അരച്ചച്ചാ പിന്നെ
ഉം നമുക്ക് രാത്രി എന്നെ ഇങ്ങനെ ഓർക്കും. എന്താപ്പ രാവിലെ ഇണ്ടാക്കാ രാവിലെ ഇണ്ടാക്കാ
തലേനേ തൊടങ്ങും ഇനിയിപ്പൊ നാളെന്താ നാളെന്താ ആഹ്. പിന്നെ ദോശ പിന്നെ ചട്ണി ചമ്മന്തി എൾപ്പണ്ട്. മറ്റെ വെറൊക്കെയാണെങ്കി അ അല്ല അത് ഇത് അറ്നക്കറി അതൊക്കെന്നെ വേഗാനും പണിയല്ലെ.
ഉം ഉം
അവിടെന്തേനു കടി എന്തേനു ഇന്ന്.
ഇവിടിം ദോശന്നേയിരുന്നു.
ആഹ്
ദോശിം ചമ്മന്തിം.
ആഹ് ഉച്ചക്ക്ള്ള ഫുഡൊക്കെ റെഡിയായൊ ഇട്ട്.
ഉച്ചക്കുള്ളത് അയിട്ടില്ല ആയികൊണ്ടിരിക്ക്ണ്. ഉം ഫിഷ്ണ്ട് കറി വെക്കാന്.
ആഹ്
മിശില എവിടെ മിഹില ആഹ് കറി വെക്ക വെക്ക്ണൊള്ളൂ ല്ലേ
ഉം ഉം
ഉം ഇല്ല ഞാൻ ചോറ് മാത്രം വെച്ചിട്ടൊള്ളൂ. മീൻ ഇതിലെ വന്നിട്ടില്ല. മീൻ വണ്ടി വര്ണൊള്ളു.
ആഹ്
വര്ന്ന നേരൊക്കായി. ഇഞ്പ്പ ഇല്ലെങ്കി ഇതൊന്തൊന്നും കറിയക്കാനുണ്ടാവിലല്ലേ.
ഉം ഫിഷ് ഇണ്ടെങ്കിൽ പിന്നെ കറിയിയായി രാ ആഹ് അങ്ങനെ കഴിയും.
ആഹ് ഒന്നും ഇല്ലെങ്കിൽ കുട്ട്യേക്കൊന്നും പറ്റൂല്ലാണെല്ലേ. സ്കൂള് ഇല്ലാത്ത ദിവസല്ലേ.
ആഹ് ഇപ്പ കുട്ട്യേക്കൊക്കെ. അല്ലെങ്കി ഒന്നല്ലെങ്കിൽ ഫിഷ് വേണം. അല്ലെങ്കി ചിക്കൻ വാണം. എന്തെങ്കിലൊക്കെ വാണം.
ആഹ് അതെന്നെ. ഇന്ന്പ്പൊ ഒക്കെ സ്കൂളിലാത്തോണ്ട് എല്ലാരും വീട്ടില് ഇണ്ടാവും ചെയ്യും.
ഉം ഉം
ഉം അവടെ എന്താ ന്ന് സ്കൂൾ ഉണ്ടോ? ചെലൊട് ക്കൊ ന്ന് ക്ലാസ് ഉണ്ടോൻല്ലേ ചെല സ്കൂൾളൊക്കെ.
അല്ല അവടെ അതുപോലെ ഇവടെ ഹൈസ്ക്കൂൾള് ണ്ട്ന്ന് പർഞ്ഞീരുന്നു പിന്നെ അവടെ ഒരു കുട്ടിന്റെ ഉമ്മ പെട്ടെന്ന് മര മരിച്ചു പർഞ്ഞു അതാ ഞന് ഇല്ലാർഞ്.
ലീവാവുല്ലേ ആഹ് ഇവടെ കഴിഞ്ഞ ആഴ്ചീല് ഇണ്ടായിന്നു.
ആഹ്.
വല്ല്യട്ട്യാൾകൊക്കേ എന്നിട്ട് ഞ ഞങ്ങളന്ന് വിര്ന്നൊയിങ്ങാണ്ട് ലീവേര്ന്നു പിന്നെ സ്കൂൾണ്ട് തലേ ദിവസം. പിറ്റേ ദിവസം സ്കൂൾ ചേല്ലാനൊക്കെ പർഞ്ഞീന്നു തിങ്കളാഴ്ച്ചാ
ആഹ്.
ആഹ് ങള് ശനിയാഴ്ച ലീവാക്കീട്ട് ന്നൊക്കെ പർഞ് ങ്ങാണ്ട് ഈ ചില്ലാ തോൻണ് അന്ന് മുഹററം പത്തിന്റെ ലീവ് ഇട്ടിപ്പൊ ഞങ്ങള് വിരുന്ന് പോയി.
ആഹ്.
അപ്പൊ പിന്നേണ് ശനിയാഴ്ചണ്ട്ന്ന് അർഞ് അപ്പൊ ന്നണ്ട് ലീവാക്കി. ഉം.
പിന്നെ എന്തക്കെയാട്ട് ഹസ്ബന്റ് ഇവടെ ന്നാട്ട് തന്നെയാണോ?
ആഹ് നാട്ട്തന്നേ.
ആഹ്.
ഓട്ടോണ് പിന്നെ ടാപ്പിങ്ണ്ട് ഉം.
ന്റെ ഹസ്ബൻഡ്ഡ് അതേ ട്ടാപ്പിംങ ന്നേണ്.
ആണോ ആഹ്.
ഇന്ന്പ്പോ മഴയായൊൻണ്ട് ട്ടാപ്പിങ്ന് എറങ്ങീട്ടില്ല ആഹ് രാവി എറെങ്ണ ടൈമിലേയ്.
ആഹ് മഴേര്ന്നു ജസ്വിന് പോയിട്ടില്ല പിന്നെ ഓട്ടോട്ട് പോയപ്പോ പിന്നേ
ആഹ് ഇവടെ പിന്നെ കൃഷി കൃഷിം കാര്യൊക്കെ ആയിട്ട് അങ്ങനെ പോവ്വാണ്, പിന്നെ പണ്ട് അങ്ങനെ കന്നുകാലികള്ണ്ടല്ലേ പോത്ത് അതൊ അതൊക്കെയാണ് പിന്നെ രാവിൽത്തെ ട്ടേപ് കഴിഞ്ഞയ്ഞാ പിന്നെ- അങ്ങല്ല കൃഷിം കാര്യൊക്കൊയിട്ട് ആഹ് ആ ആ.
വീട്ടിൽ കൃഷിയൊക്കെണ്ടോ എന്തൊക്കെ?
കൃഷിയൊക്കെണ്ട് കൃഷി പർഞാ ങ്ങനെ പൂളാ മഞ്ഞള് വാഴ അങ്ങനേക്കെള്ളേ
ആഹ്
ചെറിയേ കൃഷ്യയാണ്.
ഉം ഉം.
അങ്ങനള്ളേ ചെറിയേ കൃഷി അഅക്കണ്ട്.
അക്ക നിങ്ങളന്നും ചെയ്യില്ലാ? തന്നേ ചിയ്യലാ?
ആഹ് ഹസ്ബന്റും ഹസ്ബന്റും പി
ആഹ് ആഹ്.
വ്ട്ട്ക്ക് ഓടിക്കോ മയ വര്ന്ണ്ട്. ഞാന അങ്ങനെ വ്ട്ട്ക്ക് നമക്കന്നേ കുട്ട്യാളും മക്കളും ണ്ടാവുംമ്പോ അതന്നേ ണ്ടല്ലോ ജീവിക്കാ
ആഹ് അഹ് എത്ര മ മക്കള്ണ്ട്?
ഇക്ക്നാലാളാണ്.
ആഹ്
ആഹ് പിന്നെ? വേറല്ല ക്രെഷങ്ങക്കൊന്നും ന്ക്കാം ടൈമ്ണ്ടാവലില്ല. മൂന്ന് പെണ്ണും ഒരാണുംആണ്.
ആഹ്
ഉം ഇയാക്കോ? ആഹ്. വെ ആഹ് വല്ല്യുട്ടാളാ?
ആഹ്. വല്ല്യ മോന് പത്ത്ല്. രണ്ടാമത്തഹ് മോളാണ് അവളെട്ട്ല്. ചെറ്ത്‌
രണ്ടാമത്തെ ടൂഷന്
ടൂഷന് പോണില്ല. ഇത് വരെ പോയ്‌ട്ട്ല്ല. പോയിട്ട്ല്ല ഇത്‌വരെ പോണംന്നൊക്കെ പറഞ്ഞാര്ന്നു പിന്നെ അങ്ങനെ ഓന് ഈ എം എഫെന്റെ ക്യാമ്പ്നോണ്‌ണ്ട് അപ്പോ അത് അത് മൊടക്കാനും പറ്റൂല. ട്ട്പ്പൊ ടൂഷ നോവാനും പറ്റൂലല്ലോ ശനീം ഞായറൊക്കെണ്ടാവോലൊ. ടൂഷനോണ്ട. പിന്നെ കൊഴപ്പല്ലാതെ പഠിക്കും. അവോണ്ട് പിന്നെ അങ്ങനെ മതിയാര്ന്നു.
പറഞ്ഞയക്ക്ണ്ടാവൂലലെ?
ആഹ് ഓഹ് ക്കക്കും ഓരതാകുമ്പോ ട്യൂഷനും കൂടി പോയ അയിന്റേം കൂടെ എഴ്താനും വായിക്കാനും- ഫുള്ളായിട്ട്ണ്ടാവൂലെ?
രാവിലെ
ഉം പിന്നെന്തൊക്കാന്ന്ട്ട്?
ഉം അങ്ങനെ പോണു.
ആഹ് മഴപ്പൊ ഇവടെ പെയ്തു. ഇപ്പൊന്ന് പാറ്റി ഞാൻ പറഞ്ഞെ മൊള കൊണ്ടരാം വന്ന്ട്ട് മോളപ്പോ ഓളെ വല്ലിപ്പാന്റെ കൂടെ കാർല് പൊയ്ട്ട്ണ്ട്.
അഹ് ആഹ്
ഓം കൊണ്ട്‌രാം വന്നവടെ വരൊന്നപ്പൊ ആഹ്.
പേ എത്ര ഏ എത്ര മണിക്കാ അവടെ മദ്രാസ വിടല്?
ഇവ്ടെ രണ്ടുപാർട്ടായിട്ടാണ്‌. വല്ല്യ കുട്ട്യാക്കാറ് മണിക്കൊടങ്ങ്യാണ്ട്‌ ഏയരക്ക് കയ്യും. ഏയെര ഏയേ മുക്കാല്ന് ചെറ്യേ കുട്ട്യാക്കന്നെ എന്താ ഏഴേമുക്കാൽന് തൊടങ്ങീട്ട്‌ ഒമ്പതേമുക്കാൽന് കയ്യും.
ആഹ്
അപ്പൊ ആഹ് ഇസ്കൂള്ല്ലാ ത്തോണ്ടാണ്ട് ഒമ്പതെമുക്കാലിന്ട്ടൊ അല്ലെങ്കി ഒമ്പതേ കാൽനെന്നെ കഴിയു. ശനിയും ഞായറും ഒമ്പതേമുക്കാൽനാണ്. അപ്പൊ പിന്നെ
ആഹ്
പിന്നത്തിരി വൈകീട്ടാണ് അപ്പോള് വല്ലിപ്പാന്റെ കൂടെ പോവല്. അപ്പൊ ചെലെ സമയത്ത് അങ്ങനെ ഉപ്പവുടെന്ന് പോന്ന്ട്ട്ല്ലെങ്കി അങ്ങനെ പോരല്ണ്ട്. അപ്പൊ ഞാനും ചെറ്യേ മോളും കൊണ്ടരാമ്പോയതാണ് അപ്പൊ ഇവടെ എത്ത്യേപ്പളാണ് കുട്ട്യാള് പറഞ്ഞു ഓള് ഓളെ വല്ലിപ്പാന്റെ കൂടെ പോന്ന്ക്ക്ണ്അറഞ്ഞപ്പൊ ഞാന് ഞാംപറഞ്ഞ്ലെ ഞാനൊരു ഷോർട്കട്ടായിട്ട് ഇങ്ങട്ട് റബർക്കൂടെ പോരലൊള്ളൂ, ഉള്ള്ക്കൂടെ.
ആഹ്
ഉപ്പ റോട്ട്ക്കൂടെ പൊയിക്ക്ണ്. അപ്പൊ പിന്നെ കണ്ട്ല പോണത്. ഉം. ഇപ്പൊ മഴ യ്തപ്പൊ ഞങ്ങള് ഇവടെര് അംഗനവാടിണ്ട് അട്ത്ത്- ഇവടെങ്ങനെ കേറി നിക്കാണ്പ്പൊ.
ഉം
ആ അവിടെ എന്താ സ്കൂളൊക്കെ അടുത്തു തന്നെയാ
ഇവിടെ സ്കൂള് അടുത്താണ് അ ചെറിയ സ്കൂളു യു പി സ്കൂളും ഹൈസ്കൂളൊക്കെ വീടിന്റെ അടുത്ത് തന്നെ.
ആ നടക്കാനുള്ള ദൂരം ഉള്ളാവുംല്ലേ
നടക്കലേ ഫുഡിന് ഉച്ചക്കൊക്കെ വരല്ല അവര്
ആഹ് ഫുഡ്ന് വരല്ല?
ആഹ്
പിന്നെ എന്തൊക്കെനട്ട്. ആഹ്
വേറെന്താ അങ്ങനെ പോണ്. നിങ്ങളെ വീട്ടില് എത്ര മക്കളുണ്ട്. അന്റെ വീട്ടില്.
എന്റെ വീട്ടില് നാലാളാണ് ഞാനാണ് മൂത്തത്. എന്റെ താഴെ രണ്ട് അനി ത്തിയാളു പിന്നൊരനിയന് അനിയ പ്ലസ്ടു പ്ലസ്ടുല. നിയത്തി ഡിഗ്രി. ആ വലിയ അനിയത്തിൻ്റെ മാരേജ് കഴിഞ്ഞ്ക്ക്ണ് പക്ഷെ ഒള് ബി എഡിന് പഠിക്കണ്.
ആഹ് വീട്ടിൽ തന്നെ ആവുലേ.
ആഹ് ഹസ്ബന്റോടെണ് അവിടെയാണ് ഒരു കുട്ടിയുണ്ട് ഓള് അവിടുന്ന് അങ്ങനെ. പോകുന്നുണ്ട് ബെഡ് ഒക്കെ കയിട്ട് അങ്ങനെ. ഇത് കാണ ഉപ്പ നാട്ടിലില്ല. ഞാനാണ് മൂത്തത്.
ആഹ് വീട്ടിലെ മൂത്തളരാ
ആഹ് മൂത്താളാണ് എനിക്കും അതെ മൂന്ന് പെൺകുട്ടി. ഒരാൺകുട്ടിയാണ്.
ആ ആ ങ്ങളെ വീട്ടത്തെ പോലെ തന്നെ.
ആഹ് വീട്ടിത്തെ പോലെ തന്നെ എന്റെ മൂത്തത് ഒമ്പതിലാണ്. അതിന്റെ താഴെയുള്ളത് ആറില്. പിന്നെ രണ്ടില്. യു കെ ജി. അങ്ങനെ പോകണംന്ന് ഇപ്പൊ എല്ലാരും വീട്ടിലിണ്ടാവോലൊ ഒരു പടയാവുംന്.
ആ ഉം ശനി ഞായറുംന്ന് ഭയങ്കര കച്ചറ വിരിച്ചുള്ള ഒഴിവുണ്ടാവ.
സ്കൂളിൽ ഉണ്ടാവാ വണ്ടത്റിയാനട്ട് ഉ
മൂന്നാള് ഉള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാരൃല്ല ഒര് എട്ടാളാ ഇതണ് ഓരോ കച്ചറി വിച്ച
ആഹ് അതെ ശനി ഞായറെ നമുക്കൊരു ഒഴിവില്ല അല്ലാത്ത ദിവസം പണി പോയ പിന്നെ ഫ്രീ ആണ് ഞാൻ അപ്പം ഉച്ചക്ക്കെ ഒയിഞ്ഞിരിക്കയ്കാരം. ഇന്പ്പൊഞ്ഞീ നല്ല മട്ടയ്ക്കാരം. ന അയിക്കോട്ടെ ന്ന ശരിട്ടോ.
ആഹ്